ലൊ കേക്കാവോ?
ആഹ് കേക്കാല്ലോ. കൊറേ ആയല്ലോ ഇപ്പൊ കണ്ടിട്ടും വിളിച്ചിട്ടൊക്ക. ആഹ് കിടക്കാൻ പോകുന്ന് ചേച്ചീ. ഇവിടെ കൊറേ നേരായി കറണ്ടൊക്കെ പോയിട്ട്. ഇപ്പ വന്നതെ ഉള്ളൂ.
അതെയോ. ആഹ് ഇവിടെതാലും കരണ്ടൊന്നും പോയിട്ടില്ല
ആഹ്
ഭയങ്കരവാ.
ആഹ് കൊതുവിന്റെ ശല്യം ഉണ്ടല്ലേ നമ്മക്ക് ആ ശല്യ ഇല്ല. പക്ഷേ കറണ്ട് കൂടെ കൂടെ രാത്രി ആവുമ്പ പോവും. ആ ഒരു കുഴപ്പ ഉണ്ട്.
ആഹ് ഇവിടെ ആണെങ്കി മുറിയില റൂ ഫാനുണ്ട്. ഇപ്പ കേടായിട്ടിരി ക്ക്യുവാണെ കുറച്ദിവസം കൊണ്ട്. അപ്പതിങ്ങനെ കറണ്ടൊക്കെ പോയി കഴിഞ് കഴിഞ്ഞാ പിന്നെ ഒരു കരണ്ട് വന്നാല് ഒരു മുക്കാ മണിക്കൂർ വേണം പിന്നാ ഫാൻ ഓണായി വരണോങ്കി. അത് ശരിയാക്കാൻ ആളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവർക്ക് ജോലി ആയോണ്ടേ. അതുകൊണ്ട് തണുപ്പായോണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്ക് ഒറങ്ങാൻ പറ്റും. പക്ഷെ ഈ കൊതുക് കുഞ്ഞൊക്കെ ഉള്ളോണ്ട് കൊതുകിന്റെ കടിയൊക്കെ കൊണ്ട് ഭയ ബുദ്ധിമുട്ടായ്ട്ടിരിക്യില്ല്യോ. കൊച്ചാളുണ്ടേ ആഹ് ആഹ് അത് തന്നെയണെ ഈ മഴയൊക്കെ ആയി കഴിഞ് കഴിഞ്ഞാ പിന്നെങ്ങ പല ത ര അസുഖങ്ങളും ബുദ്ധിമു
ആഹ് ഇപ്പൊ പനീരെ സീസണ് ക്കേണ്. അതും അഴിക്കപ്പനികളാണെ. ചിക്കൻ ഡെങ്കിപ്പനിയൊക്കെ ഇപ്പം മൊത്തത്തില്,
പ്പ പറഞ്ഞൊണ്ട് ഫോണിലൊക്കെ മെസ്സേജ് വരുന്നുണ്ട് ആഹ് ത്തിരി പനിയും വയറിളക്കവും സർദിലും ഒക്കെ ഉണ്ടെങ്കിലേ
ചൂടുവെള്ളമേ പിള്ളേർക്ക് കൊടുക്കാവുള്ളൂ തണുത്ത വെള്ളങ്ങളാ തുറന്ന വെച്ചിരിക്കുന്ന ആഹാര ങ്ങളോ ഒന്നും കൊടുക്കരുത്
ആഹ് അതെ അതെ അങ്ങനെയൊക്കെയാണ് ഈ അസുഖങ്ങൾ പെട്ടുന്നത് അതുപോലെ ഈ വെള്ളത്തിലൊക്കെ അഴുക്ക് വെള്ളത്തിലൊക്കെ എറങ്ങ്മ്പയെ എലിപ്പനി കെട്ടിക്കെടക്ക്‌ന്ന വെള്ളത്തിലൊക്കെ ചവ്ട്ട് കൊടുക്കും ഇനി പ്പങ്ങ് അസുഖങ്ങളുടെ കാലവാ മഴക്കാലം നമ്മൾ പണ്ട് പറയുമല്ലോ അസുഖങ്ങളുടെ കാലവാന്ന്
ആഹ് അസുഖങ്ങളുടെ കാലം സത്യം
അതോർക്കുമ്പോഴാ ഒരു പേടി
ആ
ചൂടാവുമ്പന്നർഞ്ഴിഞ്ഞ ഈ ചൂടൂകുരു ഉണ്വുന്നതെ സൂര്യായാഘാതം എല്ലാ സമയത്തും അതിന്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ആണ്
പപ്പമ്മക്ക് മിനിമം ആവണെ എന്നാലേ പറ്റുള്ള തിരിപൂലം ചൂട് മഴ
കഴിയുംന്തോറും ഭയങ്കര ചൂടന്ന് പറഞ്ഞു കഴിഞ്ഞാ സഹിക്കാൻ പറ്റാത്ത ചൂട് മഴയന്ന് പറഞ്ഞു കഴിഞ്ഞാ സഹിക്കാൻ പറ്റത്ത മഴ അങ്ങനൊരവസ്ഥയാ ഒരു മിനിമം ഇയാൾ ഈ പറഞ്ഞ പോലെ ഒരു മിനിമം അവസ്ഥയിലായല്ലെങ്കിലല്ലാം മനുഷ്യമാർക്ക് ഇങ്ങനെ പിടിച്നിക്കാൻ പറ്റത്തുള്ളൂ
ഓഹ് ഇതിപ്പോ ചൂടായി പോയ അങ്ങ റ്റും ചൂടാവേ
ആഹ്. ഈ ഭയങ്കര ചൂട് തീയ് തീ കോരി ഇടുന്ന പോലത്തെ ചൂടാ വെളിയിലോട്ട് ഇറങ്ങാനും പറ്റത്തില്ലാ എന്നാ അത്യാവശ്യത്തിന് പോവാതിരിക്കാൻ പറ്റുവൊ അതും ഇല്ല
സത്യം
ഈ ഒഴിച് കൂടാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടല്ലോ ഹോസ്പിറ്റൽ കേസ് കല്യാണം ബാങ്ക് ദ് അതൊക്കെ നമുക്ക് ആ അയ്നൊക്കെ നമുക്ക് ചൂടായ് ടയാലും മഴയായാലും പോവാതിരിക്കാൻ പറ്റുവോ
സത്യം
ആഹ് അതെ അതെ എന്ത് പറയാനാ
പിന്നെ അവിടെ എല്ലാർക്കും സുഖല്ലേ എന്തൊണ്ട് വിശേഷങ്ങള്
സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കൊച്ചാൾ ഉറങ്ങി മൂത്താൾ ഉറങ്ങാൻ കിടക്കുന്നു നാളെ മൂത്തക്ക്‌ സ്കൂ ഒര് ടീച്ചേഴ്സിന്റോക്കെ എന്തോ മീറ്റിങ്ങോ സെൻസസ് ഒക്കെ എടുക്കാൻ പോകുന്നതിന്റെ എന്തോ ട്രെനിങ് ഒക്കെ അവർക്ക് അപ്പൊ അതുകൊണ്ട് മൂത്ത ആക്ക്‌ നാളെ ഇല്ല അടുപ്പിച്ചപ്പോ രണ്ട മൂന്ന് ദിവസം അവധി കിട്ടി
ആഹ് സത്യ ഇനിപ്പോ ആഹ്
ആഹ് മറ്റെങ്കില് രാവിലെ ആറ് മണി ആഉമ്പോ എണ്ണിക്കണം ഒരു ഏഴരയ ഒക്കെ ആവുമ്പഴത്തേന് വണ്ടി വരും സ്കൂൾ ബസ്സ് അപ്പൊ അതുകൊണ്ട് രാവിലെ ഉണരണ്ടേ എന്തോടാ
ട്യൂഷനൊക്കെ വിടുന്നുണ്ടാ മോനെ
ആഹ് ട്യൂഷന് വിടുന്നുണ്ട് എന്റെടുത്ത് ഇരിക്കത്തില്ല അതുകൊണ്ട് കുഞ്ഞുനാള് തൊട്ടേ സ ത്യം പറഞ്ഞഴിഞ്ഞാ ട്യൂഷൻ ഉണ്ട് എന്റെറ അടുത്ത് ഇരിക്കും നമ്മൾ തറ്റിയതോക്കെ എഴുതാൻ കൊടുത് കഴിഞ്ഞാ പുള്ളിക്ക്‌ ദേഷ്യവാ അഹ് ഞാൻ എഴുത്തില്ല ഞാൻ എഴുത്തില്ല ട്യൂഷനക്കെ വിട്ട് കഴിയുമ്പോ അവരെത്ര കൊടുത്താലും എഴുതിക്കോളും
ഇപ്പൊ ഒരുവിധം എല്ലാ പിള്ളരും അങ്ങനെന്നേ സ്വന്തം അമ്മമാരുടുത്ത് ഇരിക്കില്ല എല്ലാവർക്കും പുറത്തുന്ന് ആരോ
പക്ഷെ ഉണ്ടല്ലോടാ ഉംപ്ള്ളാരൊക്കെ ഉണ്ടല്ലോ ആഹ് ചിലരിങ്ങനെ പറയുന്നേക്ക ഇരിക്കുന്ന് പറയും പക്ഷെ എന്റെ ഇട്ത്തരൊന്നും ഇതുവരെ ഇരുന്നിട്ടില്ല ആഹ് അതുകൊണ്ട് ട്യൂഷന് വിടും
പിനിയെ പറയത്തുള്ളേച്ചി ഉം വരും. ഏ
ആഹ് മോന് എത്ര വയസ്സെന്ന പറഞ്ഞെ.
മൂന്നര
മൂന്നര ആ അപ്പൊ ഇപ്പ പഠിച്ച ഇപ്പ ആയിക്കോളും ഇനി എക്സ്പീരിയൻസ് നല്ലോങ്ങട്ട് ആയിക്കോളും ആഹ്. ആ ബാലവാടിലൊക്കെ വിട്ടു തൊടങ്ങ്യാെ.
ആഹ് വിട്ടു തൊടങ്ങി വിട്ടു തൊടങ്ങി.
ആഹ് ആഹ്
അവിടെ പോയിരിക്കും ഒറങ്ങും. ഇപ്പഴന്നെ ഒറക്കത്തിന്റെക്കെ സമയങ്ങള് തന്നെ. എന്താ അത്.
ആഹ് ഇനിയിപ്പ അതേ ഒള്ളൂ. അല്ലേലു ഇവർക്ക് കൊറ്ച്ചേരൊക്കെ പഠിച്ചു കഴിഞ് പിന്നെ ഉച്ച കഴിഞ് ഉറക്കാണല്ലേ. ഉറക്ക്
ആഹ് ഉച്ചകഴിയുമ്പോ ഒറ്ക്ക്. ആ ഇപ്പോഴും അങ്ങനെ തന്നെ ഇപ്പഴും അങ്ങനെ തന്നെ പന്ത്രണ്ട് ഉച്ച വരെ സമയം ആവുമ്പം അവർക്ക് ആഹാരം കൊടു മൂത്തവരെ ഒറക്കാൻ കെടത്തും. പിന്നെ ഫുളളും ഒറക്കം തന്നെ. മൂന്ന് മണിവരെ ഒറക്കാൻ കെടത്തും.
ആഹ് ഓ അതെ അതെ ആഹ് മോന് ഉറങ്ങി ഇപ്പം.
ഇല്ല ഇല്ല ചേച്ച്യേ. ഉറങ്ങുമ്പം ഒരു നേരം. അതാണ് ഏറ്റവും വലിയ പാട് പക്ഷേ പഠിക്കാൻ വിടുമ്പൊ എല്ലാരും പറയും. ഒറക്കത്തിന്റെ ടൈമൊക്കെ മാറുംന്ന്. ഇപ്പഴും ഇതുവരെ മാറിയിട്ടില്ല ഇനി
ഇല്ല ഓ ആ ഇവിടെ അതുപോലെ ചെറിയ ക്കാണെങ്കി ഒറങ്ങാൻ ഭയങ്കര താമസവ. നമ്മൾ കൂടെ കെടക്കണം. കെടക്കും. ഇന്നാ തന്നെ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞും ഇങ്ങോട്ട് തിറിഞ്ഞും. എനിക്ക് തോന്ന്ന്ന് ഒരു മണിക്കൂർ ഒരു രണ്ട് മണിക്കൂർ വേണം നമ്മള് കൂടെ കെടന്ന കഴിഞാൽ. പുള്ളിക്ക് ഒറങ്ങണോങ്കില്. ഇപ്പം പിന്നെ പാലൂടിയക്കെ കുറേച്ചെ കൊറച്ച് കൊറച്ച് ഇപ്പം അങ്ങനെ വല്യ പാലുടിയൊന്നും ഇല്ല. മ എടുത്ത് വരുന്നുണ്ട് ഇപ്പോ
ആഹാ ഓ രണ്ടര വയസ്സല്ലെ ആയൊള്ളു അ ആഹ് അത്രെല്ലേ ആയൊള്ളൂ അപ്പ
ആഹ് അതെ ആഹ്
ഉം ചേച്ചി ഇപ്പം പഠിക്കുന്നുണ്ടൊ. അതെ ഹൗസ് വൈഫ് അങ്ങനെ ആണോ.
ആഹ് അട ഞാനാണെങ്കി കുഞ്ഞായോണ്ട് നമുക്ക് പൊറത്തു പോയിട്ടൊന്നും ചെയ്യാനേ കുഞ്ഞെല്യാെ. ഉം അതുകൊണ്ട് ഞാൻ മോണ്ടിസോറിയുടെ കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓൺലൈനായിട്ട്.
ആഹ് ആഹ്
ആഹ് അത് ഇപ്പം. ആ ഓൺലൈൻ ആയിട്ട അതിന്റെ ഇപ്പൊ എക്സാം ഒക്കെ ആവാറായിരിക്കുവ. അടുത്ത ആഴ്ച എക്സാം ആണ്. അതിന്റേതും പഠിക്കണം. അത് ഇങ്ങനെ നമുക്ക് ഓ ക്ലാ സുണ്ടല്ലോ. നമുക് കേൾക്കാൻ പറ്റിങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരും ജോലി ചെയ്യുന്നവരും
എല്ലാം അല്ലാതെ റെക്കോർഡഡ് ക്ലാസ് ആയിട്ടുണ്ടല്ലേ.
ആഹ് ആഹ്. എപ്പഴ് വേണോങ്കിലും നമ്മളിപ്പോ ഓൺലൈൻ ആയിട്ട് ലൈവ് ക്ലാസ്സ് ഇരുന്നില്ലെങ്കിലും. ഹലോ ഹലോ. കേക്കാമോച്ചി. നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്ന് ക്ലിയർ ആവുന്നി ഹലൊ. ആഹ് ഇപ്പൊ കേക്കാം ചേചി. ആഹ് ഇപ്പം കേക്കാ ഇപ്പൊ കേക്കാ.